ആഹ് ആഹ് ആഹ് കേക്കാം കേക്കാം കേക്കാം
ആഹ് എന്തൊക്കെണ്ട് വിശേഷം ഇവിടേം സുഖം എന്താ കാലാവസ് ഒക്കെ മഴയാണോ വെയിലാണോ
അല്ലന്നെ ഇന്നലേം ഇന്നും നല്ല വെയില്
ആണോ ഇവിടെന്നാല് ഇപ്പൊന്ന് വെയിലറക്കിണ്ട് രാവിലെന്നെ എന്താ വെയില് കണ്ട പ്പോ വേഗലക്കാള്ളോക്കെ എടുത്ത് അലക്കി പുറത്ത് ചിക്കി ഇട്ട- കേറി മോളെ ഉറക്കാന്നപ്പോത്തിന് മഴട് പെയ്ത് പിന്നെ വീണ്ടും അതൊക്കെ എടുത്ത് വച്ച് വന്ന് ങ്ങട്ട് കേറിയപ്പോ വീണ്ടും വെയിലറച്ച് പിന്നേം അവിടെ കൊണ്ടോയിട്ട് ഇപ്പളും ദാ പിന്നീം മേഴേത് പിന്നെ ഇപ്പൊ ദാ വെയിൽ അറച്ചിണ്ട് ഇനി പ്പൊത് കിട്ടിയാമതിയനിവിചാരിക്ക
അയ്യോ ഇവിടെ നല്ല വെയില് ഇവിടെ വെയിൽ ഇവിടക്കോട്ട് ഇറങ്ങാൻ പറ്റി ചൂടുള്ള വെയില്
ആണോ ആഹ് ഡ്രസ്സൊക്കെ വേഗം ഒണങ്ങി കിട്ടുവല്ലോ അമ്മക്ക് കൊറേ ആയി വെയില് കിട്ടീട്ടെ പടീപ്പി ന്ന് മയന്നേര്ന്നു വെയിലെ കിട്ടുന്നില്ല
ഉം എത്ര മക്കളുണ്ട് ഒരാളോ?
മൂന്ന് പേരുണ്ട്.
ഉണ്ട് വെളെൽ കുഞ്ഞാളാണോ?
ആഹ് ഒമ്പത് മാസയിട്ടേ ഒള്ളൂ.
അയ്യോ ഓ ഹ് ഹ് ഹ് ഓ ഹ് ആ.
ഓലൊക്കെ പറഞ്ഞെച്ചിട്ട് ഇങ്ങള് വെത്തിലെ നടക്കണം ഇപ്പതാ അവ്ടെഇര് ക്ക് ണ്ട് ഒർങ്ങിട്ടൊന്നുല്ല. അവള് കൊർച്ചേര ഒർങ്ങും പിന്നെ ഞാൻ എണീ എങ്ങനെ?
നിർബന്ധഉണ്ടോ മോക്ക്?
പഷേ നിർബന്ധ ഉണ്ടോന്നോ അഹ് ഓക്ക് ഞാനത്ട്ത ത്ത് വേണം ഇല്ലെങ്കില് അവ്ടെ ക്ക്ടക്കൂല്ല നീഷ് പോരും ആഹ് ഓളപ്പ ആഹ് ഓള് ഒറങ്ങിയാലല്ലേ ന്നമ്മളെ പണിയട്ക്കൊള്ളൂ.
അത് സത്യവാ ഹ് ഹ് ഹ് വേറെ ആരുണ്ട് അവിടെ?
വേറെ തെ വ് ലെ ഹസ്ബന്റിന്റെ ഫേ എ. കാക്കന്റെ പെണ്ണ്ങ്ങള് എ കുട്ട്യാളൊക്കെണ്ട്.
ഉണ്ട് ആഹ് ഹ ഹ
പിന്നെ ഒര് വിതൊക്കെ അങ്ങനെട് തീരും. ബാക്കിയിള്ളെ നോക്കിയാ മതി ഹി ഹി.
ചെക്കത്തെ കഴിച്ചോ?
ഓ ചക്കത്തോക്കെ കഴിച്ചു.
എതൊക്കെണ്ടായിര്ന്നു ഫിഷ് ഒക്കെ എണ്ടായ്ര്ന്നോ? മീനൊക്കെ ഇണ്ടായര്ന്നോ?
മീന് ഇന്നലെ മീൻ ഇണ്ടായിര്ന്നു ഇന്നിപ്പോ പരിപ്പ് കറിയ വെച്ചേ.
ആഹഹാആ മീനൊന്നും കിട്ടാനില്ല അ ഹ്.
ഇന്ന് പരിപ്പ്കറി ഇണ്ടാക്കിയറിയ
മ്മ് ഹ് ഹ്
ആഹ് അവ്ടെ എന്തേ കറിയെക്കാൻ എന്തേ?
ഇവ്ടെ മീൻ കിട്ടിയായിര്ന്നെടാ മീനുണ്ടായിരുന്നു രസം പിന്നെ കോവയ്ക്ക മെഴുക്പുരട്ടി അങ്ങനെ.
ട്ട്ലെങ്ങനെ മത്തിയാണോ അതോ പെല്ലോടത്തും വിളിക്കോണോടം വിളി ക്ക്ണോടം മത്തിയാണ് കാരണം മത്തി ചു ഇദ് സ് എന്താ പെത് ത്തല് അതൊക്കെല്ലപ്പോ കിട്ടുന്നോള്ളൂ ട്രോളിംഗ് ആയോണ്ട് മീനൊന്ന് അധികം കിട്ട് ട്ടുന്നില്ലലോ.
ഇവ്ടെ ചൂരയാടാ.
ആഹ് അയ് എങ്ങനെ ഇങ്ങള് തേങ്ങ അരച്ച് വെക്കല അതോ മോളഗ്ഇടോ?
ആഹ് തേങ്ങ വറുത്തരച്ച് തേങ്ങ അരച്ച് വറുത്തരച്ച്.
ആഹ് അതാ അങ്ങനെ ഇട് ട്ട് വെച്ചാലേ രസണ്ടാവോള്ളൂല്ലേ.
രസണ്ട്
മറ്റേ മോളഗ്ട്ടര് സുഖണ്ടാവുല. അല്ലെ പിന്നെ പൊരിക്കണം പൊരിച്ച് നല്ല ന്നിരീച്ച് കടിച്ച് മുറിച്ച് തിന്നാ നല്ല രസ ഹ് ഹ്.
ആ അത് ശെരിയാ ഹ് ഹ് ഹം.
രാവിലെ എന്തണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റന് എന്തണ്ടാക്കി?
ന്ന് ഇടിയ ഗ്രീൻപിസ്.
ആ ശെരി മക്കളൊക്കെ ചോറ് കൊണ്ടോണോ മക്കക്കൊക്കെ ക്ലാസിന് പോവുമ്പോ?
മോള് രണ്ടാം ക്ലാസ്സലാടാ മോക്ക് കൊണ്ടോണം മോന് അങ്ങനവാടിയില.
ഏ ശെരി പ്രൈവറ്റ് സ്കൂളോ അതോ ഗവൺമെന്റോ?
ആ പ്രൈവറ്റാ സി ബി എസ് സിയാ. അപ്പം കൊണ്ടോണം ഒമ്പത് മണിഴാകുമ്പോഴ്ത്. തിന് ബസ്സ് വരും അപ്പൊ അയിന് മുമ്പെല്ലാം റെഡിയാക്കി.
ഒക്കെ റെഡിയ ആക്കിങ്ങാണ്ട് കൊട്ക്കണം സ്നാക്സും ഫുഡും. എങ്ങനെ മോളെന്താ ഫുഡ് എന്താ കൊണ്ടോവല് പച്ചക്കറികളൊക്കെ കൊണ്ടോവോ
ഉള്ളിയോ പച്ചക്കറിയോ തിന്നാൻ ഭയങ്കര മടിയാ
ആ ഇപ്പക്കക്കൊന്നും പറ്റൂല
പച്ചക്കറിയും പാലും രണ്ടും അവൾക്ക് വേണ്ട
ആ ആ
പിന്നെ ഞാനിവിടെള്ളപ്പം ചോറിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നവിടിക്കൊടുക്കും പച്ചക്കറിം തിന്നെണ്ടായോ അങ്ങനൊവുമ്പോ കഴിക്കും വേണ്ടാന്നൊക്കെ പറയും ഞാൻ പറയും രണ്ട് വഴക്കൊക്കെ പറഞ് കഴി കഴിക്കെന്ന് പറയുമ്പോ പിന്നെ കഴിക്കും
അതാണ് കഴിക്കേണ്ടതെന്നുള്ളത് അവക്കറിയില്ല അവർക്കിപ്പ ചിക്കന് ബീഫ് അതൊക്കെ അതൊക്കെ തന്നെയല്ലേ ഓല ഭക്ഷണം
ഉം ഉ ഉ ഉ
ഉം അങ്ങനെ പുറത്തൊക്കെ പോവോ ഇങ്ങള്
ആഹ് പുറത്തൊക്കെ അങ്ങനെല്ലടാ ഹസ്ബൻറ് ഇവിടെല്ല വെളിയില പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്
ആണോ ഐ എന്താ ചെയ്യുന്നേ ആഹ് ശരി
അപ്പം ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അതിനുള്ള സമയം കിട്ടത്തില്ല എനിക്ക് ഇന്നിപ്പ നൈറ്റ് ആയിരുന്നു ഇന്ന് രാവിലെ എട്ടര ആയപ്പോ വന്ന്
അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ആവുമ്പോ മക്കളൊക്കെ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ
അമ്മേം അച്ഛനും ഒക്കെ ഉണ്ട്
ആ അപ്പൊ പിന്നെ വലിയ പ്രശ്നല്ല അല്ലേ എന്താ നഴ്‌സിംഗാണ്
അല്ലടാ എക്സറേ
ഗവണ്മെന്റോ എക്‌സറന്റെല്ലേ അയ്‌നും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവൂല്ലേ
പിന്നെ നൈറ്റിനും ആൾക്കാര് വരും ഇ സി ജി എടുക്കും ഉം അപ്പൊ നയ്റ്റ്ന്
ഒക്കെ രാവിലെ തന്നെ ഉറങ്ങി തീർക്കേണ്ടി വരുല്ലോല്ലേ
ആ അവിടെ നമുക്ക് ഒരു മണിയാാവുമ്പോം കിടക്കാം കിടന്നാലും ഇങ്ങനെ ഓരോരുത്തർ വരും ഈ സീ ജിക്കായാലും ഒക്കെ വരും ഇടക്കിടയ്ക്ക് ഉം ഇന്ന് ഇനി ഇച്ചിരി നേരം റസ്റ്റ്‌ എടുക്കണം ഇനി
ആഹ് അത് ശരി ഗവൺമെന്റ്ലാണോ അതോ പ്രൈവറ്റ് ആയിട്ടാണോ
പ്രൈവറ്റ
ഉം ഉം ശരി നിങ്ങള് ഇത് കഴിഞ്ഞതിന്റെ ശേഷം ആ കോഴ്സ് പഠിച്ചതായിരുന്നു
ആഹ് അന്ന് കോഴ്സ് പഠിച്ചതാ പിന്നെ കോഴ്സ് പഠിച്ചിട്ട് പിന്നെ ഞങ്ങക്ക് ആറു മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നെ ജോലിയായി ഉ ഉം
അടുത്തന്നേക്കു ജോലി
അടുത്താടാ പത്ത് മിനിറ്റ് പോയാ മതി ടു വീലറില് ഉം വണ്ടി പടിക്ക്യാ അതുകൊണ്ട് കാര്യമായല്ലോ
ആ അതന്നെ ആ വണ്ടി ഒര് പിന്നെ നമ്മക്ക് എങ്ങട്ടേലും പോണംന്ന് ണ്ടെങ്കിൽ അത് പഠിക്കും വേണേ- എപ്പോഴും ഇപ്പൊ ഓലെ ആശ്രയിച്ച് നിക്കാൻ കഴിയില്ലല്ലോ-
ന്റത് ഒരുള്ളേര്യാ ആഹ് - നമ്മുടേതായ സമയത്ത് നമുക്ക് പോയിട്ട് വരാം-
ആഹ് അതന്നെ- എന്തേലും ഒരാവശ്യം പെട്ടെന്നാണ്ട് വന്നാൽ ഓലെ എപ്പോഴും ഇപ്പൊ ഓലെ കിട്ട്യോളണന്നൊന്നുമില്ല- നമുക്ക് എന്തെങ്കിലും ആവശ്യണ്ട്ന്ന്ണ്ടെങ്കി നമ്മളന്നെ എറങ്ങേണ്ടേ-
സത്യം നമ്മള് തന്നെ എറങ്ങണം-
ഓഹ് - അവിടന്ന് എങ്ങനെങ്ങക്ക് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിണ്ട എല്ലാരും കൂടി അങ്ങനെ- ഫ്രൻസലൊക്കെ ആയിട്ട്- അല്ല ആഹ് -
ആഹ് -
അടുത്തുള്ള നിങ്ങളെ പരിചയക്കാരാരേലും ക്കെ ഒണ്ടോ?
എവിടാടാ?
കൂടുതല് വർക്ക് ചെയ്യുന്നവര്-
ഇല്ലില്ലില്ല പരിചയക്കാരൊന്നും ഇല്ല-
ഉം ശരി ഹസ്ബൻറ് അപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ ആയിരിക്കും-
ഇല്ലല്ല ബഹ്റിൻ
വീട്ടിലത്തെ കാര്യങ്ങളും നോക്കല്ലല്ലേ-
ആന്ന് മൊത്തത്തി നമ്മുടെ തലേലാ-
ആഹ് -
വീട്ടിലെ കാര്യോ പിന്നെ ഹോസറ്റിറ്റലിൽ പോണം പിള്ളേരുടെ കാര്യോ എല്ലാം കൂടെ അകുമ്പഴത്തേന് ഒര് സമയാവും-
ആഹ് സമയം ഒന്ന് കിടക്കാൻ ടൈമ് ഉണ്ടാവില്ലാല്ലെ ആകെ കി- കിട്ട്ന്നടൈമ് അവിടെ പോകുമ്പോളായിരിക്കും ശരി
ആന്ന് ആ അവിടെ പോകുമ്പോ പിന്നെ നമുക്ക്- ആഹ് അത്രയും ഇതൊണ്ട് ഇവിടത്തേക്കാട്ടി-
ഏഹ് ശരി പിന്നെ എപ്പപ്പോവും- ഫുഡ്ക്കെ എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോവല്ലണോ അതോ കൊണ്ടോവലുണ്ടോ ഫുഡ്-
ഓഹ് നൈറ്റിലേക്ക് കൊണ്ടുപോവും-
ആഹ് ശരി-
പിന്നെ ക്യാന്റീൻ ഒണ്ടെങ്കിലും നമ്മൾ അവിടന്ന് കഴിക്കത്തില്ല അത്രയ്ക്ക് നല്ല ഫുഡ് ഒന്നുമല്ല-
ആഹ് അശരി അല്ല എല്ലാ ദിവസവും നൈറ്റില് തന്നെ ഉണ്ടാവല്-
അല്ല അല്ല നമുക്ക് മാസത്തി ഒരു ഒരു വീക്ക് നൈറ്റ്-
അയ് ശരി ബാക്കി മോർണിംഗ് മോർണിംഗ് ആകുമ്പോ എത്ര മണി വരെണ്ടാവു അപ്പോ- ആഹ് ശരി അപ്പ പി വല്ല്യ പ്രശ്ന ഇല്ലേ മോർണിംഗ് ആയാലും നല്ലത് -
മോർണിംഗ് ആവുമ്പന്നാ നല്ലത് കാര്യം നമുക്ക് മക്കളെയൊക്കെ റെഡിയ ആക്കി നിർത്തി- പിന്നെ അവര് വൈകുന്നേരം വരുമ്പോഴത്തേനും നമുക്കും ഇങ്ങെത്താം-
ആഹ് അതെ-
അ ഇതിപ്പം നാളത്തേക്കുള്ള എല്ലാം റെഡിയാക്കി മോളുടെ യൂണിഫോം എല്ലാം തേച്ച് വെച്ചിട്ടാ പോന്നേ-
അത് ശരി ആ നാളെ രാവിലെ എത്തലണ്ടാവലല്ലേ അപ്പൊ എത്ര മണിക്കാണിനി തി രിക്കെപ്പളാ-
എട്ടര മോക്ക് ഒമ്പത് മണിക്കാടാ ബസ്സ് ഞാനെട്ടര കഴിയുമ്പോഴത്തേന് വരും വന്നിട്ട് പിന്നെ ഒരു
ആഹ് അതന്നെ ഓള് സ്വന്തമായിട്ട് ഒരുങ്ങോ?
ആഹ് അവള് കുളി സ്വന്തമായിട്ട് കുളിക്കൊക്കെ ചെയ്തോളും പിന്നെ അമ്മ ഒണ്ടല്ലോ അമ്മ ഒരുക്കും-
അപ്പൊ പിന്നെ വലിയ വിഷയില്ല വീട്ടില് ആൾക്കാര് ഉണ്ടാവുമ്പോളേ ഇല്ലാഞ്ഞാലാണ് പിന്നെ നമ്മുക്കൊരു എടങ്ങേറായിരിക്കോ - കാരണം ഓല്ത് എന്താവുന്നുള്ളൊരു ചിന്തണ്ടാവും ചെയ്യും ഇതെറ്റം വിടാനും തോന്നൂല
ഉം സത്യം ആള് ണ്ടായോണ്ട നമ്മക്ക് രക്ഷപെട്ട് പോകുന്നു അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല
മ്മളും വീട്ടി കുത്തിരിക്കണ്ടി വെരും
പിന്നെന്തുവാ നമുക്കൊരാവശ്യത്തിനൊരു പൈസ
ആ അതെന്നെ മ്മക്ക് എന്തെ ണ്ടെങ്കിത്തെന്നെ നമുക്കൊരു വെല ണ്ടാവൊള്ളു
എന്തുവാ നമ്മളൊരാളോട് എങ്ങനാ ചോദിക്കുന്നെ
ആ അതെന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു ചെറിയൊരു മിഠായി കഴിച്ച് തിന്നണംന്ന്ണ്ടെങ്കിത്തെന്നെ നമ്മുക്ക്പ്പ ചോയ്ക്കണ്ടവസ് ഥെണല്ലൊ അയിന്നൊക്കെ രക്ഷപ്പെടാ
രക്ഷപെടാം ശെരിയാ
അവടെങ്ങനെ മഴൊക്കെ പെയ്താ വെള്ളൊക്കെ കേറോ
ഇല്ലടാ വെള്ളം കേറുന്ന പ്രദേശല്ല
ഏ ശെരി ഇവിടൊക്കെ പിന്നെ ആ ഒരു ഇതൊക്കെണ്ട്
വെള്ളം കേറും ഇല്ല്യോ
അധികം മഴെയ്താല് ആഒരു പേട്യണ് ഓ റ്റത്തൊക്കെ വെള്ളാവും കേറോ കേറൂല്ലേ ർഞ് അങ്ങനെ നോക്കി നിക്കാണെ
ആ
പേടിയാണ്
പുഴയോ അങ്ങനെ തോടോ വല്ലോ അങ്ങനെണ്ടോ
ആ മുന്ന് ത്തന്നെ ഒരു പാടാണ് പിന്നെ ഉം പാടൊക്കെ നർഞ്ഞ് പിന്നെ റോ റോട്ട് ഇവിടെക്കെ ങ്ങട്ട് എത്തണംന്ന്ണ്ടെങ്കില് എല്ലോടും നറഞ്താവണം ട്ടോ ന്നാലെ ഇങ്ങോട്ടേക്കെത്തൊള്ളൂ അല്ലാഞ്ഞ പിന്നെ മു റ്റം വെരെ വെന്ന്ങ്ങാണ്ട് പോവും അല്ലെ എടവഴി വരെ വെരും പിന്നങ്ങട്ട് നീങ്ങിപ്പോവും
ഓ ആ മിറ്റത്തൊക്കെ വന്ന് കഴിഞ്ഞാ പാടാ നമുക്ക് മി റ്റത്തെറങ്ങാനൊക്കെ ഉം സത്യ
ഉം ഭയങ്കര എടങ്ങേറ പിന്നെ അല്ല അക ത്തേക്ക് കേറിയാലും എടങ്ങേറാണ് പിന്നത് ക്ലീൻ ചെയ്യ്ണത് ആലോയ്ക്കുമ്പളെ അസ് സ്മെല്ലൊന്നണ്ട് പോയി കിട്ടുലല്ലോ
ആ ചേറിന്റെ സ്മെല്ലൊക്കെ വെരും
ആ അതെന്നെ ഭയങ്കര സ്മെല്ലാണ്ടാവ
ഇല്ല ഉം ശെരിയ
പിന്നെ എല്ലോട്ത്തും ഞമ്മള്പ്പ ഇനിപ്പ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയാലും മതിയാവൂലേ കാരണം എവിടെയങ്കിലൊക്കെണ്ടാവും ചളി പിടിച്ച്ക്ക്ണ്‌
ഉം എന്നാ ശെരി കേട്ടോടാ